ആഹ് ഹലോ എന്നെ എടുക്ക
എന്താ ഒരു പണിയുല്ല നെ ഇരിക്കാണ് ആഹ് പണിയൊക്കെ കഴിഞ്ഞോ
ഉം പണിയൊക്ക കഴഞ്ഞ ച്ചായടിച്ചാ
ചായൊക്കെ കുടിച്ച് നിങ്ങള് കുടിച്ചോ
ആഹ് കുട്ച്ചു എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം അങ്ങനെയങ്ങ് പോണ് മഴക്കണ്ടോ
മഴയാണ് ചോറിന്നന്നെ സ്പെഷ്യലൊക്കെ ആക്കിയേ
ചോറിന് മീൻകറിയോ ഉപ്പരിയും ഒക്കെ ഉണ്ട്
മീൻകറി പിനെ തേങ്ങ വറുത്തരച്ച് വെച്ച മീൻകറിണോ മുളക് പെറ്റിച്ച് വെറ്റച്ച് മീൻകറിയാണോ
മൊളക് വറ്റിച് വച്ചതാ
അതാണൊ ഇഷ്ടം
തേങ്ങ അരച്ചതാണ് ഇഷ്ടം എപ്പോഴും അത്ണ്ടാക്കൂല എടക്കൊക്കെ അതും ഉണ്ടാക്കും
തേങ്ങക്കിപ്പോ എന്നാ വെലല്ലേ തേങ്ങ നമ തേങ്ങ അരച്ച വെക് ക്കുന്ന കറി കാണുമ്പോ സങ്കടം നാവും ഓഹ് ആ തേങ്ങ അരച്ച് കറി ആക്കിയല്ലോ നോർക്ക് തേങ്ങക്ക് ഭയങ്കര വിലല്ലേ
അതെ വെളിച്ചണ്ണക്കിപ്പം നല്ല വെല ആണല്ലോ
ഉം വെളിച്ചണ്ണക്കൊക്കെ ഭയങ്കര വെലയായി തെങ്ങുണ്ടോ വീട്ടില്
തേങ്ങ് ഉണ്ട്
ഉ തേങ്ങക്ക് ക്ഷാമം ഉണ്ടാവില്ലായിരിക്കും അല്ലേ
ആഹ് അങ്ങനെ വെച്ചാല് തേങ്ങൊക്കെ അവിടെണ്ട് എന്നാലും അത്ണ്ടാക്കൂല ആട്ടിക്കലാണ് കൊറച്ച് ഇവിടെ എടുത്ത് വെക്കും പിന്നെ ആട്ടിക്കും ബാക്കി- കറിക്ക് അക്കരക്കാനൊക്കെ ഇവിടെ ഒരു മൂന്നാലെണ്ണം അടുത്ത് വെച്ചിട്ട് ബാക്കി ആട്ടിക്കും
ഉ
ഹലോ ഹലോ